കേക്ക്ണ്ടാ
ആഹ് കേക്കാണ്ട് കേക്കാണ്ട്
ആഹ് ഓ ക്കെ ക്ക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം
സുഖാണ് എന്താ അങ്ങനെ പോണു അവ്വ് മാഴോണ്ട് മഴേർന്ന് കൊറച്ചൊരു ആശ്വാസുണ്ട്
ആഹ് ഇവിടെന്ന് അങ്ങനെ മാഴൊന്നുല്ല എപ്പളെങ്കിലൊന്ന് പെയ്ത്ങ്ങനെപോകും പാറ്റി
ഇവിടെ നല്ല മഴേർ മഴെയ്തിട്ട് പറമ്പൊക്കെ ഒന്ന് ഫുള്ളാവും പിന്നെ താവും അങ്ങനെയൊക്കെര്ന്നു
പാടത്തിന്റെ വക്കാണോ വീട്
കൊറച്ച്
ആഹ് അതാണ്ലേ
ട്ട് പാടണം
ആഹ് ആ ചായ കുടിചോണ്ടികേയ്ന്നു കഴിഞ്ഞു കുടി കഴിഞ്ഞണ് കടി ഇന്ന് പീടിന്നൊണ്ടന്നതാ
എന്ത്
കടയിന്ന് കൊണ്ടന്നതാ
ആ പൊരിച്ച കടിയാക്കാരം
ആ ആഹ് പഴംപൊരി എനിക്ക് പനീനെ അപ്പോൽക്ക് ആ ണ്ടാക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ എ വാങ്ങികോളി അറ്ഞ്ഞ് അങ്ങനെ വാങ്ങിയതാ
അപ്പൊ എന്നും കടി ഉണ്ടാക്കി കൊടുക്കലാ പണി അയ്ഞ്ഞ് വരുമ്പോ
ക്കും അവുലോ അല്ലെ രാവിൽത്തെ കടി ണ്ടെങ്കി അത് കൊടുക്കും ങ്ങനെ ഉണ്ടാക്കൊന്നുല്ല അങ്ങനെ ആതും കൊടുക്കും
ആ എന്നാ പനിയോ ങ്ങി
ഇന്നലെ ഇന്നലെ തുടങ്ങിന്ന് കാണിച്ചു വന്ന് പ്പൊസുഖണ്ട്
അത് ഞ്ഞി ഇവിടുന്ന് അങ്ങോട്ട് ഇതന്യേക്കാരം മഴ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പനീം ജലദോഷം
മഴപ്പാറ്റിൽ കൊണ്ട്ട്ടേ ഉം നമ്മള് ഇങ്ങനെ മഴ വെയിലത്ത് ഇങ്ങനെ തിരുമ്പി കൊണ്ടോയിടും മയണ്ട് പാച്ചുമ്പോ ഒക
ആഹ് മണ്ടു അപ്പൊന്ന ന്താണീ പെരന്റെ സൈഡ്ക്ക് അയല് കെട്ടിയ മതിയാര്ന്ന് ന്നാ
ആഹ് അവിടെണ്ട് അവിടെണ്ട് പക്ഷെ നല്ല വെയിൽ കാണുമ്പോ അവിടുന്ന് ഇട്ത്ത് പോർക്ക ങാണ്ട് മുറ്റത്ത് കിടും
ഇപ്പ മഴയ നമുക്ക് മഴമാതിരിം ഒന്നും മുട്ടിട്ട് പോലുണ്ട് നടക്കൂല
ആ ആ നല്ല വെയില് കാണുമ്പോമ്മക്ക് ടാ തോന്നുന്നു രാവിലെൊക്കെ നല്ല വലേന അപ്പൊ മേ എടുത്തിട്ട് ആ എടുത്ത് ചിക്കി ഏർ ആ എടുത്ത് ചിക്കി കുറച്ചട കഴിഞ്ഞാ പോ മായാണ് പോയത് അപ്പൊ പിന്നെയും പുൊറത്തക്ക ഇറങ്ങി പിന്നെ അക്കാടല്ലാം കൊണ്ട പോോയിട്ട് അറലല്ലാം കൊണ്ട പോോയിട്ട് ആഹ
അപ്പൊ പിന്നെ ഏത് കാലത്തും ഓണ എ കണക്ക-
ആഹ ഞമ്മട്ട അങ്ങനെയല്ലേ
നേരത്തെ തരുമ്പോ ഇടോ തുണക്കിക്കാണ്ടോ ഈ നേം ഇപ്പ ആറ മണിയാവുമ്പോ എടുക്കാണ്ട് ഉള്ളില ആയാലോുന്നത് അവിടെ കൊണ്ട പോയി ഉണക്കിട അ
തന്നെ അപ്പം ഉ എന്നാലുംങ്ങക്ക് സുഖം ഉണ്ടല്ലോ പിറ്റേന്ന് ഫോമക്കെ ആണെങ്കിൽ കുട്ടികളത് ഉണ്ടെങ്കിലും വണങ്ങി കിട്ടാ സുഖമാണല്ലോ
ഇല്ലെങ്കിലും നമ്മള് ഇസ്തിരി ഇടും പില്ലെ വേറെ വഴിയില്ല
ആഹ ഞമ്മുക്കിത്ങ്ങനെ നിന്ന അടുക്കണം
പിന്നെ ഇപ്പ വാഷിംഗ മെഷീൻ വാങ്ങിൊണ്ട്
ആഹ് ഞാൻ നല്ല മഴയാണെങ്കി വ വാഷിംഗ മെഷീനിൽ ഇട്ടാണ്ട് ഒന്ന് ഉണക്കും പിന്നെ നമ്മൾക്കൊന്ന് കാറ്റ് വേൻിലോട്ട് ഇട്ടാ മതിയല്ലോ
ആഹ് കെടുക്കുമ്പോ പക്ഷെ നമ്മള് നമ്മള അടുത്ത് ഡ്രസ്സ് ഉണക്കിടാൻ പാടില്ല അങ്ങനെ നമുക്ക് ജലദോഷം പനിയൊക്കെ വരും ആ അത് ചെയ്യണ അങ്ങനെ റൂമിലൊക്കെ അത് തടുപ്പൂല്ല ആ റൂമിൽ കക്റ്റ് ചെയ്യണോ ഇങ്ങനെ വടിച്ചിടും ഉ പിന്നെയാണെങ്കിൽമമ്മക്ക് ജലദോഷം പനിയൊക്കെ വരും അപ്പൊ കാരണം എന്താ ഈ നനവള ഡ്രെസ്സും കാറ്റും കൂട ഓടിയിട്ടുള്ള നമ്മുക്ക് നമ്മളിങ്ങനെ
ഈർപ്പം ആ റൂമില് ഈർപ്പംങ്ങെ തങ്ങിക്കുവാനാ അതുകൊണ്ടാണ് കിടക്കണ റൂമില ഇടയല്ല ഞാന് ഡൈനി ഹാള് നല്ലോത്ത അടച്ചിട്ട് നിലത്ത ഇടും പിന്നെ അവിടെ ചെറിയ നല്ല രയലുണ്ട് അത് കെട്ടിക്കാണ്ട് അത് രാവിലെ കഴച്ചിടും രാത്രി എടുത്തിടും അങ്ങനെ കൊളത്തിരുന്നാ ആഹ അപ്പൊ എന്തക്കെ അങ്ങനെ ഇടും നമുക്ക് ഒഴിവാ പ്പൊങ്ങനെയാണ് മ്മടെ വീട്ട് ട്ടൊരാള് വരുമ്പോ തു ഡൈനിങ് ഹാളിലെന്നെ അയിലൊന്നും
മാഷറ
അപ്പൊ രാവിലെ ട്ത്തിടും പകല് പിന്നെ ഒയ് വാക്കി വെക്കും
ഇവിടെർഞ്ഞാല് ജനസംഖ്യ കൂട്ടിൽ കാരണം കൊണ്ട് മേലെ ബാൽക്കണീസ് സൈഡിലുള്ളോർക്ക് അവിടെ ഒണക്കാന് അടീലുള്ളോർക്ക് പൊറത്താണ് ഇപ്പ മഴയത്ത് പിന്നെ നമുക്ക് പുറത്തൊണക്കാൻ പറ്റോ അപ്പൊന്താട്ട ഇവിടെ മൂന്ന് അടുക്കളണ്ട് അത് അൻ ഫസ്റ്റ്ത്തെ അടുക്ക കൊറ ച്ച് വൽതാണ് അവ്ട്ന്ന്ങ്ങ് ട്ട്ങ്ങ് ട്ടു അല്ലല്ല അത് വല്യ പെരേണ്
ഏ മൂന്നടുക്കളൊക്കെ
ക്കളണ്ട്സ് ഒരു ഹാള് മേലെ രണ്ട് ഹാള് പിന്നെ അടിയില് നാല് റൂമു മേലെ മൂന്നൂറൂം ഇവിടെ മൊത്തം മക്കക്കൻസരിച്ച്ങ്ങാണ്ട് റൂമുണ്ടാക്കി
കൂട്ടു കുടുംബാ
ആ ആ
ആ അപ്പൊ മൂന്നടുക്കളേം കത്തിക്കോ
ഇല്ലല്ല ഒരടുക്കള മാത്രം മറ്റേ നമ്മളിങ്ങനെ പണ്ട് പണ്ടത്തെ മോഡല്ണ്ടാക്കിയതാണ് ഇപ്പത്തെ മോഡലല്ല ഞ്ഞാണ് വല്യ അടുക്കളന്ന് ചൊരോം പറ റേണ്ട് ഓ പെണ്ണ് കെട്ടുമ്പോത്തിന് ഓൻക്കൊരു ബെഡ്റൂം ആക്കണം പറേണ്ട് ന്നോന്റെ ബെഡ്റൂം ചെറിയ ബെഡ്റൂമാണ് അന് ചെറിയ ബെഡക്കിട്ടില്ലേ ച്ചിട്ടാണ് അപ്പോന് കെട്ടുമ്പോൾത്തി നൊക്കെ സെറ്റാക്കണം പറയണ്ട് കാരണം ബെഡ്റൂം ആക്കളെ വലിപ്പണ്ട് ന്നെ സ്റ്റോറൂമു ബാത്റൂമാക്ക കാർനോനിഷ്
ആ അപ്പൊ ആരു വേറെ പോയിട്ടൊന്നുല്ല
ഇല്ലില്ല എല്ലാരും ഇവിടെത്തന്നെ
ആ അ
അപ്പൊ അവിടേണ് ഞാന് ഇന്റെതൊണക്കല് ഏ
അപ്പൊ ആര് പോലു ണ്ടാവുലല്ലോ ങ്ങനെ സൗകര്യക്ക ട്ടാവുമ്പോ
ആ അല്ല് ഞാ ന്ന ഇപ്പം ഞാ സ്ഥലം എടുത്തിട്ടിട്ടേ ഉള്ളൂ പിന്നെ ഇവിടെ പപ്പാക്കു ഇഷ്ടല്ല ഈ നേരത്തെ വേറെ പോണത് ഓരെ കാലം വരെ അല്ലാരും ഒരുമിച്ച് നിക്ക് അയിനുശേഷം എടുക്കാച്ചാ പയിക്കോളിൻ അത് ഒരു ചിന്താഗതിയാണ് ഉം പക്ഷെ എല്ലാരും ഒപ്പമാണോ നിക്കുന്നത്? ക്കൊന്നുമില്ല കാരണം എല്ലർക്കും എല്ലാരും വീട്ടും പോകണ്ടേ? ഞാൻ ഇൻങ്ങളെ ഇവിടൊരു മാസം നിക്കും ഇൻറവിടെ ഒരു മാസം നിക്കും ഞാൻ വരുമ്പോത്തിന് മറ്റാള് ഇവിടുന്നു പോകും ഓൾ ബത്തിന് ആങ്ങാട്ടുപോം എല്ലാർക്കും നിക്ക ഈ സമയത് അപ്പ എങ്ങനാ പുള്ളിക്കാരന് എല്ലാർക്കും നി പോകേണ്ടേ അപ്പൊ അപ്പ പോയി കഴിഞ്ഞാ അവിടെ നമ്മൊറ്റെക്കാവൂലേ
ആ
അപ്പൊ ഈ ഞങ്ങൾ നാലാൾക്കാരിങ്ങനെ നല്ലാൾക്ക ഒപ്പം നിന്നക്കണ് നാല് ദിവസെ നിക്കക്കും പിന്നെ അവർ ഇ ഇങ്ങനെ പോയി വരു അമ്മേന്റെ കാര്യങ്ങൾ പോയിട്ട് നിന്നളിൻ നിക്കണ്ടവരൊക്കെ അക്ക ഒപ്പം പോയി കിന് നമ്മ കുടുങ്ങു ആ ഇരട്ടമാനകു ഇങ്ങീങ്ങനെ അതാണ് പെട്ടെന്ന് നമുക്ക് കല്യാണമൊക്കെ ഉണ്ടാവുമെന്തായാലും പോവലേ
ആ പെങ്ങമാരൊന്നും വരില്ല
ഇല്ല ഇല്ല ആൺ കുട്ടികള് മാത്രൊള്ളു
ആ ആ അപ്പൊ അമ്മാക്ക് എടങ്ങേറ് എല്ലാരും പോകുമ്പോല
ആഹ ആരുല്ലെങ്കി അപ്പൊ പെര ശൂനൃയ് ക്കാരം
ആ ഞങ്ങളവ്ടൊക്കെ ഞങ്ങള് പെരുന്നാക്കൊക്കെ ഞങ്ങള് പോയ മ്മച്ചി ഒറ്റക്കാകും മ്മച്ചിപ്പൊ പെങ്ങമ്മാര് വരും പങ്ങന്മാരുണ്ട് അപ്പൊ ഞമ്മക്ക് ധൈര്യത്ത്നിക്കാ ഉം
പിന്നെ നോമ്പൊക്കെന്ത പാട് ചൂടൊക്കെ അത് ചൂട് നല്ലണ്ടായിരുന്നു അ എവിടെ
ഓ അ ആ ഇടി പൊട്ട്ണ്ട്
ഉം ചെർതായിച്ചള്ളൂ വല്ലൃ സീനൊന്നുംല്ല ഐനെ പറഞ്ഞ് ഇന്ന്ങ്ങനെ മഴ ഇങ്ങനെ വല്ലൃ മഴക്ക് വരുന്നനുസരിച്ച് കാണൊന്ന് പെയ്യും കൊറ്ച്ച്നിക്കും പിന്നൊന്ന് പെയ്യും കൊറ്ച്ച് നിക്കും
ആ
രാവിലൊക്കെണ് നമ്മള് സുബ് ഹിന്റെ നേരം നേരത്ത്നിന്നാഇ ഇരുണ്ട നറണ്ടാവല്ലോ അതരുന് ഒരമ്പത് മണി പത്ത് മണിക്കൊക്കെ നേരവെൾത് തോന
ഏ വിടെ രാവിലൊക്കെ നല്ല വെയില് ഒരു പൈനൊന്ന് മണീന്റെ ശേഷാണ് മയ അത് വരേ നല്ല വൈലൈഞി ഞാ പറഞ്ഞിലേ തിരുമ്പേതൊക്കെടുത്ത് ഞാൻ വൈലത്ത്ട് തിട്ടൈ ആ പിന്നെ ഞന് എല്ലൊട് ഇട്ട് കഴിഞേൻ്റേഷം മയാണ്ട് പൈത് അപ്പന്നെ ക്കടുത്ത് പൊറ്ത്തക്കന്നെ ഉള്ള്ക്കന്നെ അരേല്ങ്ങനെ ചുറ്റിക്കെട്ടി മ് ഉച്ചക്ക് ചോർ ആ ബീഫൊ എർച്ചി എന്നുഹന്നെ കഴിഞ്ഞില്ലേ ഇനിയുണ്ട് നിങ്ങല് കഴിഞ്ഞോ
ഞങ്ങൾടെക്കെ എന്ന് കയിഞ് നാലാപെരുനാകേറ്റെകൈഞ്ക്ണ്
ആ ഞങ്ങൾത്ഞ്ഞൂണ്ട്ട്ക്കാന്
ഞാനിവിടെ എന്താണ് ചറിയേ ഫ്രിഡ്ജാണ് അപ്പ നങ്ങക് കൊട്ന്അപ്പക്ക ണ്ടാക്കലൈനു ഒക്കെപാടെ വെക്കാള്ള പാത് ഉപ്പുയില്ല
ഇവടെ ഞാൻ കൊണ്ടൊന്ന അപ്പം തന്നെ എന്താട്ടിറിലൊ കൊറേ കവറ്ണ്ടായ്നി കവർക്ക് കൊറേച്ചെ കൊറേച്ചെ ആഹ കവർക്ക് കൊറച്ച കൊറച്ച എങ്ങനെ എടുത്തുകാണ് ഞാാന് ട്ടോ കൊണ്ടന്നപ്പനീ കൊറച്ച കൊറച്ച ഇതക്ക് കവർ കെ ഇട്ട കാണ്ട് ഞാൻ ഫ്രീസറിലണ്ട് വെച്ചു പിന്നെ അ ആവശ്യ-
ആ ഇവിടെ ഫെ ഈ ചെറ ചെറ ചെറിയ ഫ്രിഡ്ജ ആയത്ൊണ്ട് പിന്നെ നാല് പുറത്തനിന്ന് സാധനം കിട്ടിക്കഴിഞ്ഞാല് കഷ്ട അതാ വണ്ടേ ഇറച്ചി നമ്മ നല്ലാം തണുപ്പ് കിട്ടാം അല്ലെങ്കിലും േൻ കേടരുോ
ഇല്ല കേടെന്നു വന്നീല്ല ആവിശ്യ ണ്ടാവുപ്പോ അയ്ന്ന് ങ്ങനെ ഒരേപൊതി ട്ത്ത് വെക്കും ആ തണുപ്പ് കുറഞ്ഞാല് ആ കറന്റെ ന്നും പോയീല്ല ഇതുവരെ ആ കറന്റ് പോയി ട്ടില്ല അതുകൊണ്ട് കോവാ കേടന്നിട്ടില്ല ഇൻ വേട്ട റൊന്നുല്ല
ന്നട്ട് പിന്നെ അത്‌ ണ്ടാന്ന് പോയത് ങ്ങനെ അറീലപക്ഷെ വെള്ളം പിഞ്ഞേനമ്മ ക്ക അറിയും കണ്ടു പോയിന്നെന്നെ പറി ഇവിടെ ഒരു ദിവസം അ ഞ്ച് നേരംമൂന്ന് നേരൊക്കെ മോട്ടർടേണ്ട അവസ്ഥയേന്നു ആ പിന്നെ ആദ്യ ഇങ്ങനെ തിന്നില്ല പിന്നെ വാഷിംഗ്‌മെഷീൻ വാങ്ങി അയിന്റെ ശേഷം ഈ തിരുമ്പിലും ഓവറായ്ഓരേത്തര് ഓരോ സം തിരുമ്പും
അങ്ങനെഒരോ ര്ത്തര് ഓരോ സാ
അക്ക
പിറ്റേസം അ അങ്ങ്കൂട്ടി വെക്കെ
ആ നഞമ്മളിങ്ങനെ പിന്നെ ഇന്റെതും ഇന്റെ കെട്ടിയോന്റെ മാത്രം ഞാൻ നോക്കിയാ മതി
ആ
ഇമ്മ ഇപ്പാന്റെ മറ്റെര്ഓരത് പ്പനക്കെപ്പാടോ പെട്ട ന്ന് വര് പകരും പണിക്ക് പോണോരും അങ്ങനെയൊക്കെ ഉള്ളോരല്ലേ ആ ആദ്യ കല്ല്മലേന്ന് പിന്നെ ഇമ്മാ ഇൻക്ക് ഉരവേദനക്കെ ആയിട്ടൊക്കെ വാഷിംഗ് മെഷീൻ പറഞ്ഞഞ് പറഞ്ഞ് ഹലോ ആ തന്നിന്നില്ല ങ്ങള് ങ്ങള്പെണ്ണുങ്ങൾ വറുതെന്തിനാ മെഷീൻന്റെ ആവശ്യം അല്ലാലും അവളുടെ തിര്ബീനത് പിന്നെ ഇമ്മാക്ക് ലേസം വെശ് വസ് വാസ് ള്ളാ രണം കൊണ്ട്
ആ ഞാൻ കല്ല്മ്മലാ തിരുമ്പല് പക്ഷേ ഞാൻ ഓണക്കാള്ള മാത്രം ട്ത്ത് കാണ്ട് അയ്ക്ക് ടും ആ ഒരു സുഖാ കല്ല് മ്മല് തിര്മ്പാആ ഒണക്കാള്ളആയ്ക്ക്ടും പിന്നെ പൊതപ്പ് അങ്ങൻത്തൊക്കെ നമ്മക്ക് കഴൂലല്ലോ
ആ വെയ്ക്കൂല ചെറിയ ചെറിയ കമ്പിളി പതപ്പുളൊക്കെ വെല്ല്യ പൊതപ്പൊക്കെ മെഷീൻ ചെലത് വൈക്കൂല്ല തിരുമ്പാ വൈക്കും ക്ഷേ അയ്ന്നനെ പിയാം വേ ത് എന്ത് പാടാറിയോ വള്ള ളയ്ന്ന് പോന്ന് ട്ടൂല
ആ അപ്പം മെഷീൻലിട്ടാ സുഖാണ് മേണ്ട് ഒരു ഇത്‌ ട്ടല്ലോ ഒണക്കം കിട്ടുല്ലോ ആ
ന്നട്ട് ആയിക്കോട്ടെ ആ ഓക്കെ
പിന്നെ വിളിച്ച്ക്ക
ആ ഓക്കെ മ് എന്റെ ഏ